അലോ
അലോ ആ പറഞ്ഞോ ഹലോ പറഞ്ഞോ
ചേച്ചി കേക്കുന്നുണ്ടോ ചേച്ചി
ആ ഒണ്ട് പറഞ്ഞോ
ആഹ് ആ അവിടെ ചേച്ചിപ്പെ എവടാ ഇള്ളെ?
വീട്ടില് എന്റെ വീട്ടില്
ആ ചേച്ചീടെ വീട്ടിലാണല്ലേ ചേട്ടന്റെ വീട്ടി പോയില്ലേ?
ചേട്ടന്റെ വീട്ടില് രണ്ടു ദിവസത്തേക്ക് ഇങ്ങോട് ട്ട് വന്നതാ നിക്കാന് ചേട്ടന്റെ വീട്ടി പോയില്ല അത് കഴിഞ്ഞിട്ട് പോവും.
ആ ആ ഇവിടെ ഇപ്പൊ വീട്ടിലാരൊക്കെ ഒണ്ട് അമ്മേ അച്ഛനൊക്കെ ഒണ്ടോ?
എന്റെ വീട്ടില് അമ്മ അച്ഛൻ ആങ്ങളെയൊണ്ട്.
ആ ആങ്ങളെ ഒണ്ടല്ലേ ആങ്ങളെങ്ങനെ ജോലിക്കൊന്നും പോയില്ലേ?
ആങ്ങളേക്ക് ആങ്ങള ജോലിക്ക് പോയി പോയിട്ട് വന്നതാ.
ആ
ഇത് ഇവിടെ ഇന്ന് ഇന്ന്ത് ലീവായിരുന്നോ അതോ ഇന്ന് ഇല്ലായിരുന്നോ?
ആർക്ക്‌ എനിക്കാണോ അതോ
അല്ല ആങ്ങളേക്ക്?
ആങ്ങളേക്ക് ആങ്ങള മറ്റേ ബിസിനസ് ചെയ്യുവാ
ആ
ഈ ആയുഷിന്റെ ബിസിനസ് അപ്പം പോയിട്ടിങ്ങ് വരും വന്നിട്ട് ഉച്ച കഴിഞ്ഞിട്ട് വീണ്ടും പോകും.
ആ
അങ്ങനെ ഇപ്പം ആള് ഇവിടെ ഉണ്ട് ഇനി ഒരു മൂന്നര നാലുമണിയൊക്കെ ആവുമ്പഴത്തേക്കും വീ ട്ടിലോട്ട് പോവും ഏഹ് അല്ല ജോലിക്ക് പോവും.
ആ
ഇന്നെന്തുണ്ട് വിശേഷം?
പിന്നെ നല്ല വിശേഷം ചേച്ചി അവിടെയോ?
ഇവിടെയും സുഖായിട്ടിരിക്കുന്ന് എല്ലാവരും സുഖായിട്ടിരിക്കുന്ന്
ആ
പിന്നെ
അവിടെ ചേച്ചിയുടെ അവിടെ വസ്തുവൊക്കെ വിക്കാണ്ടന്നൊക്കെ കേട്ടല്ലോ ഉള്ളയാണോ?
വസ്തു ഇവിടെ അടു ത്ത് വസ്തു വിൽക്കാനുണ്ടെന്ന് പറഞ്ഞൊണ്ട് അവര് ബോർഡൊക്കെ ഇട്ട് എഴുതിയേക്കുന്ന് ബോർഡൊക്കെ വെച്ചിട്ട് വസ്തു വിൽ പ്പനേംന്ന് പറഞ്ഞണ്ടിട്ടേക്കുന്നു അത് പക്ഷെ അവന് വസ് തൂനൊക്കെ നല്ല റേറ്റാ ചോദിക്കുന്നെ
ഓ നമ്മക്ക് ഇനിയിപ്പം ഇവിടുന്ന് കുറച്ച് ദൂരത്തോട്ടങ്ങനെയൊക്കെ മാറാന്നുള്ള ഒരു ചിന്തയിലിരിക്കുവാ ഇടെ കായലിന്റെ സ്ഥലൊ ക്കായോണ്ടേ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. ആഹ് ഇപ്പൊ അവിടുന്ന് എങ്ങനേലും ഒന്നു മാറാന്നുള്ള രീ ക്ക്യാഞാ നിക്കുന്നെ
വീട്ടീന്ന് അവിടന്നല്ലോ
ആഹ്
ആഹ് ആഹ് ആഹ് ഇവിടെ അടുത്ത് എന്തേലും വസ്തു അല്ലാതെ കൊടുക്കാനുണ്ടെങ്കിൽ ഞാൻ പറയാ ഇത് ഇവര് നല്ല നല്ല പാർട്ടിക്കൊക്കെയാന്ന് തോന്നുന്നെ ഇവര് കൊടുക്കുന്നെ ആഹ് വസ്തു എത്ര ഇതാ നോക്കുന്നെ
നമ്മുക്കൊരു മൂന്ന് സെന്റ് ക്കെ മതിയാ നമുക്ക് ഒരു കൊച് വീട് പോരെ ഒരു വീടും കൂടെ കിട്ടുവാണെങ്കി അത്രയും കാര്യം
ആന്നില്ലയോ ഓഹ് വീടും വസ്തുവും കൂടെ ഉൾപ്പെടെ
ആഹ് അങ്ങനെയാണെങ്കി നമ്മുക്ക് അത്രയും കാര്യം പിന്നെ നമ്മളെ വീട് വെക്കാൻ വേണ്ടി നിക്കണ്ടല്ലോ പിന്നെ അതൊന്ന് പുതുക്കി പണഞ്ഞാ മതിയാവും
മതി ആഹ് ആഹ് ഓ ഞാന് ഇവിടെ എവിടെങ്കിലും വസ്തു വൽപന ഉണ്ടെങ്കിൽ അവിടെ എന്റെ വീട്ടിലോ ഹസ്ബന്റിന്റെ വീട്ടിലോ ണ്ടെങ്കിലും ഞാന് അറിയിക്കാം വിടെ അടുത്ത് എവിടെങ്കിലും ഉണ്ടെങ്കിലേ
ആഹ്
ആഹ് നിങ്ങള് നല്ല ബില്ല് തൊക്കെയാണോ നോക്കുന്ന അതോ
ഏഹ് അല്ലല്ല മക് ഒരിത്തിരി എല്ലായിട ത്തം പോവാനും വരാനും ഒക്കെയുള്ള എളുപ്പത്തിനുള്ള ഒരു സൗകര്യം ഉള്ള സ്ഥലങ്ങളായിരിക്കും നമുക്ക് നല്ലത്
ഓഹ് ആഹ് ആഹ് ആഹ് ആഹ്
ട്ടൊന്നും വേണ്ടാ
ആഹ് ആനല്ല എന്റെ വീട്ട് എന്റെ വീട്ടില് വീടാണെങ്കി അം അഹ് ത് വ അവിടെക്കെ നല്ല ബസ് റൂട്ടൊക്കെ ഉള്ളതാ
ആഹ്
ബസ് ഹസ്ബൻഡിന്റെ വീട്ടില് വീടിന്റെ എവിടെയും കുഴപ്പോല്ല പിന്നെ നമുക്ക് വണ് ണ്ടിയൊക്കെ ഉള്ളവർക്ക് കുഴപ്പല്ല
ആഹ്
ആഹ് ഉം
നമ്മക്ക് എല്ലായിടത്തും പെട്ടെന്ന് പോയി വരാൻ പറ്റുന്ന ഒരെടം മതി അതമ്പ രണ്ടു പേർക്കും അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് വന്ന് പോആനുള്ള സൗകര്യത്തിന് എളുപ്പത്തിന്
എളു
ആഹ് അങ്ങനെയുള്ള ഒരിത് നോക്കണം അല്ലെ പിന്നെ രണ്ട് വീടിന്റെയും കൂടെ ന്നടുക്കായി ട്ട് വരുന്ന ഒരു രീതിക്ക് ഏഹ് ഒരു തലം നോക്കാന വിചാരിക്കുന്ന
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ഇയാൾടെ വീട് അവിടെ എവിടെയാ അത്
അഹ് ഇവിടെന്ന് ചേച്ചിയുടെ വീൻ അടുത്ത്ന്ന് കുറച്ച് ദൂരല്ലാ ഉള്ളഹ് പിന്നെ എന്റെ ഹസ് ബെന്റിന്റെ വീടല്ലേ നല്ല ദൂരോള്ളേ പ്പ ന്റെ രണ്ടിന്റെടക്ക് ഒരു സ്ഥലം നോക്കണം
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ്
അപ്പം പിന്നെ ന്നെ ചേട്ടൻനി എന്നാ വരുന്ന
ചേട്ടൻ ഇനി ഓണത്തിനേക് എത്തും നാട്ടിലെത്തും
ആണോ ഇവിടെ പട്ടികള് ഭയങ്കര ബേഹ്ള ഇവിടെ ആരോ വന്നെന്ന് തോന്നുന്നു
വന്നോ ഓഹ് വീട്ടില്ലേ അവിടെ ആഹ് ആഹ്
ഇവിടെ അറിയാത്തവരൊക്കെ വന്നയ്ഞ ഇവൻമാര് രണ്ടെണ്ണം ഭയങ്കര ബഹളവാ
ബഹളവാ ഓഹ് ആഹ് ആഅഹ ആഹ് ആഹ്
ചെയ്യത്തില്ല വെറുതെ വന്ന് ഇതിങ്ങ് കുറക്കും അറിയാവുന്നവരായിരിക്കും വെറുതെ ആരുന്ന കൊരച്ചിട്ട് വാലാട്ടിക്കൊണ്ട് തന്നെ ഇങ്ങ് നിക്കും പക്ഷെ വരുന്നവര് പേടിക്കത്തില്ലേ
പേടിക്ക് ആഹ് ആഹ് ആന്നാന്ന് ആഹ്
പല്ലിയെ കണ്ടാത്താൻ അയിന്
അഹ് അഹ് അഹ് അഹ് അഹ്
രണ്ടും ഭയങ്കര ഇതാ നമുക്ക് സമയം പോണെന്നും അറിയത്തില്ല
അറിയത്തില്ല അഹ് അഹ് അഹ്
അവിടെ കൊച്ചിന്റെ മീനൊക്കെന്തെ
കൊച്ചിന്റെ മീൻ
ആഹ്
ആള് നല്ലോണ്ണം നോക്കുകയും ചെയ്യും മീനെയൊക്കെ
ആഹ് വേറെ മേടിച്ചു കൊടുത്തില്ലേ പിന്നെ
വേറെ പിന്നെ രണ്ടെണ്ണം പിന്നെ വാങ്ങിയായിരുന്നു പിന്നെ
ആഹ്
അതെ ആഹ് ആൾക്ക് മീൻന്ന് വെച്ച ഭയങ്കര ഇഷ്ടാ ആ കൊച്ചിലെ
ആഹ് വലിയൊരു ടാങ്കെങ്ങാണം മേടിച്ചിട്ട് വളർത്തു മീനെല്ലാം കുറേ അങ്ങ് വേടിച്ച് കൊടുക്കണം അല്ലന്നുണ്ടെങ്കിൽ
അഹ് നല്ലോണം നോക്കിക്കോളും നശിപ്പിച്ച് കളയത്തോൊന്നുല്ല പിന്നെ എൻ്റെ വീട്ടി വീട്ടിലും ഉണ്ടായിരുന്ന് മീൻ എന്റെ അങ്ങളക്കും ഭയങ്കര ഇഷ്ട
ആഹ്
ആഹ് ആങ്ങള നല്ലോണം നോക്കുകയും ചെയ്യും നല്ല വളർത്തി ഇപ്പ ഫിഷ് ടാങ്ക് ഉണ്ട് അവിടെ
ആഹ്
ആഹ് ടാങ്കിലായിപ്പം മീനെ ഇട്ടേക്കുന്നെ വീട്ടില് എന്റെ എന്റെ വീട്ടില് ഇപ്പൊ ഇവിടെ ഒരു ചെറിയ ഇതില് ചെറിയൊരു ബൗളാ ഇവിട കൊച്ചു ഇട്ടേക്കുന്ന ഇച്ചിരി ഇച്ചരി കൂടെ ആയി കഴിമ്പഴേ ഇവിടന്ന് ഇച്ചരി വലുതാവകുമ്പ നമ്മുക്ക് ഫിഷ്ടാങ്ക് വല്ലോം വാങ്ങി കൊടുക്കാം കൊറച്ച് മീനും കൂടി വാങ്ങി കൊടുക്കാം
ഉം മേടിച്ച് കൊടുക്കണം
ആഹ് പിന്നെ
പിള്ളേർക്ക് ഇപ്പഴൊക്കെയല്ലേ ഇതിനൊക്കെ ഒരു ഇത് തോന്നുന്നേ ഇപ്പഴത്തെ ആ ഒരു ആകാംക്ഷ പോയിക്കഴിഞ്ഞ കഴിഞ്ഞാൽ പിന്നെ അത് കിട്ടത്തില്ലല്ലോ പിന്നെ അവ വരുടെ തിരക്കിലോട്ടൊക്കെ പോകുമ്പോ അതിനുള്ള സമയം കാണത്തില്ല അ ഇഷ്ടങ്ങളാക്കെ അങ്ങ് മറന്നു പോവും
ചിലപ്പോ ഇച്ചിരി കൂടി ആകുമ്പോം മീന്റെ ആ ഇതങ്ങ് മാറും
ഉം നമ്മള് നമ്മുടെ ചെറുപ്പത്തിലും ഇതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നില്ലേ പക്ഷെ ഇപ്പ നമ്മുക്ക് അതിനൊന്നും സമയമില്ല അതിപ്പോ പോള്ളോര് വന്ന് ഇന്ന് ചെയ്യുന്നു
ആന്നാന്ന്
ആഹ് ചേ ചേച്ചി പിന്നെ ജോലിക്കൊക്കെ ഇനി എന്ന് തൊട്ടാ പോയി തുടങ്ങുന്നേ മഴയൊക്കെ മാറിയിട്ടേ പോന്നൊള്ളോ
ഈ മഴയൊക്കെ മാറി മഴ സീസൺ അല്ലേ അപ്പൊ മഴയൊക്കെ മാറി കഴിഞ്ഞിട്ട് പോകാം
അഹ് മഴയൊക്ക മാറിയിട്ട് പോവാ അല്ലന്നുണ്ടേ പിന്നെ നമക്കും ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആവത്തില്ല പോര ക്ക ഭയങ്കര ടാ തരി
ആന്നാന്ന് പോവാനും പറ്റത്തില്ല ഹസ്ബന്റിന്റെ വീട്ടില് പോയി കഴിഞ്ഞാ പിന്നെ നല്ല ദൂരം ഉണ്ടോ അങ്ങോട്ട് പോകാനെ
ആഹ്
എന്റെ വീട്ടിലാവുമ്പോ അട്ത്താ
ആഹ്
പിന്നെയങ്ങോട്ട് പേ എടക്ക് പോവാൻ പറ്റത്തില്ല പിന്നെ ഇവടെ ഇവടെ അമ്മയൊ റ്റക്കേള്ളു അപ്പം അമ്മളെ വീട്ടിലോട്ട് പോക്ക് കൊറവാ
ആഹ്
ആഹ് ആടെ പട്ടി നല്ല കൊരയാന്ന
ഇവടെ അവടെ ബോട്ടിന്റെട്ത്തോട്ട് ആള്കള് പോവ്ന്ന് അപ്പൊ അതിന്റെ ഇത് അവരെല്ലാടെ പേടിക്കിന്ന കണ്ടേ വെറയല ഇവന്
ആഹ് ആഹ് അങ്ങനെ ആൾക്കാരെ കാണുമ്പഴേ അത് കൊരയ്ക്കൂല്ലേ?
ആഹ് ആഹ് അത് ഇതിലേക്കൂടെ വരാൻ സമ്മയിക്കത്തില്ല നമ്മളും രാത്രി സമയം തെറ്റിയൊക്കാ വീട്ടിലോട്ട് വെരുന്നങ്കി നമ്മളെ കണ്ടാലും പേടിക്കും അമ്മളിപ്പോ പൊറത്ത് എവടേലും പോയിട്ട് വെരുവാണേല് ഞമ്മളെ കാണുമ്പം ഭയങ്കര ബഹളവായിരിക്കും ഞമ്മളെന്തേലും തിന്നാനോ വല്ലോം കൊണ്ട് കൊട്ക്കുവാണെങ്കി കൊഴപ്പവൊന്നുയില്ല
ഇല്ല ആഹ് ആഹ് ആഹ് ആഹ് ആഹ്
അമ്മേട്ത്ത് ഭയങ്കര കാര്യാ എല്ലാരോടും ഭയങ്കര സ്നേഹൊ പക്ഷേ വേറെ ആരെയും വീട്ട്ലോട്ട് അട്പ്പിക്കത്തില്ല അതുകൊണ്ട് നമ്മക്ക് ഇവടെ പിന്നെ സുഖായിട്ട് സുരക്ഷിതമായിട്ടൊക്കെ ഇരിക്കാൻ പറ്റും
ഇരിക്ക്യാൻ പറ്റത്തുള്ളു ആഹ് ആഹ്
അല്ലോ അതുകൊണ്ടാ
ആഹ് അത് ശെരിയാ അമ്മടെ വീട്ടിലൊരു പട്ടി ഒള്ളതന്നെ നല്ലതാ
ആഹ്
ആഹ് രാത്രി തന്നെ നല്ലെല്ല്യയോ ഇപ്പൊ വീട്ട്ലൊ രാളില്ലെങ്കില് ആഹ് പട്ടിയന്നെ ഉള്ളു ആരെങ്കിലും വെളിയില് വെരുവാന്നെ കൊര ക്കേം ചെയ്യും നമ്മക്കറിയേം ചെയ്യാ
ആഹ് ഇവടെ പിന്നെ നമ്മളെവിടേലും പോവുമ്പഴത്തേക്ക് ഇവര് രണ്ടപേര് ഒറ്റക്കെ ഉള്ളെങ്കിലും കൊഴപ്പൊന്നില്ല നമ്മക്ക് കതക് തൊറന്നി ട്ട്ട്ട് വേണേലും പോവാ ആരെ കേറ്റത്തില്ല അറിയാത്ത ആരേലും വന്ന് കഴിഞ്ഞാ അപ്പഴേ ഇവര് കടിക്ക്യേം ചെയ്യും ആഹ് നോക്കി കണ്ട് നിന്നില്ലെ അപ്പഴേ കടിക്ക്യും ഇവര്
ആഹ് ആഹ് ആഹ് ആഹ് കൊച്ച് ഇവടെയുണ്ട് കൊച്ച് ഇവിടെയുണ്ട്
എന്ത് എട്ക്ക്ന്ന്
ആഹ് ടീവി കാണുന്നു ടീവി
ഉം കൊറച്ച് നാളും കൂടി ഇനി കണ്ടാ പോരെ ഇന്റെ ഒരു ഇനിയിപ്പോ ഒരാഴ്ച കൂടി അതൂടെ കഴിയുമ്പത്തേക്ക് പിന്നെ സ്കൂളി പോയിരിക്കാ
സ്കൂളിൽ പോയിരിക്ക്യാ ഇനിപ്പൊ സ്കൂള് തൊറക്കാൻ പോക്ന്ന്
ആഹ് അത് വരെയുള്ള ആഘോഷൊക്കവെ അമ്മള് പി ന്നെ വേണ്ടാന്ന് വെക്കര്തല്ലോ സപ്പോർട്ടെയ്ത് കൊടുക്കണം പിള്ളേര്ക്ക്
ആഹ്
ആഹ് ചേച്ചിയിപ്പം ഇനിയിപ്പന്ന് ഏഹ് രണ്ടോസം കഴിയുമ്പഴത്തേക്കല്ലേ വീട്ട്ലോട്ട് പോവത്തുള്ളു
ആഹ് ഇനിയിപ്പം രണ്ടോസം കഴിഞ്ഞിട്ടേ വീട്ട്ലോട്ട് പോവത്തുള്ളു
ആഹ് വീട്ടിലാ ചെന്നേട്ടെന്നെയൊന്ന് വിളിക്കണേച്ചി ആ അവടത്തെ അമ്മേടെക്കെ കാര്യം പറഞ്ഞിട്ട് ഒത്തിരിനാളായി
ആഹ് ആഹ് വീട്ട് ചെന്ന്ട്ട് വിളിക്ക്യാ
ആഹ് ചേട്ടനെക്കെ തെരക്കീന്ന് പറയണേ
ആഹ് പ ആഹ് തെരക്കീന്ന് പറയാം.
ആഹ് ശരി വെച്ചെങ്കിൽ.
ആഹ് ഓഹ് ശരിയെടാ ശരി ശരി